ഓ തൊലിയുരിയാറുണ്ടീ മെസ്സേജൊക്കെ കണ്ടിട്ട്
തൊലി ഉരിയാറുണ്ടോന്നൊ അയ്യേ എന്തൊരു ക്രിഞ്ചാ ഇത്
ബ്രോ അത് പുതിയ പിള്ളേരല്ലേ
ശേ എന്നാലോ
ആഹ് അവനിപ്പ പത്തില് ല്ല്യോ അപ്പതിന്റെഇതാ
പത്തിലായെങ്കിലില്ല പത്തിരുപത്തഞ്ച് വയസ്സായ ആമ്പിള്ളേരഭിനയങ്ങളാ കാണിക്കുന്നത്
ഭയങ്കര ഇല്യോ
വച്ചാ നമുക്ക് പത്താക്ലാസ് കഴിയുമ്പത്തേക്ക് ഒരു മനസ്സിലൊരിത് വരെല്ലെ നമ്മളായൊണ്ടങ് വളർന്ന്
എന്തുവാ
ന്നെച്ചാ പത്താം ക്ലാസൊക്കെ കിയുമ്പഴത്തേക്ക് നമുക്ക് മനസൊരിതാവുല്ലോ ആഹ് ഞാനങ് വ
ഒരു ഫ്രീടൊക്കെ കിട്ടി കഴിയുമ്പഴോ ആഹ്
ഏടാ അങ്ങനല്ല ഒരു പത്താം ക്ലാസ് ന്നൊക്കെ ആയി കഴിയുമ്പഴത്തേക്കും പിന്നെ ഒരു സ്കൂളില് ഒക്കെയങ് തീർന്നല്ലോ
ആഹ്
പിന്നെനി നമ്മള് ഹയർ സെക്കൻഡറിയിലോട്ടല്ല്യോ അപ്പ ഇച്ചിരി വളർന്നന്നൊക്കെ ഒള്ളരിത് ഏഹ്
ഹയർ സെക്കൻഡറി സ്കൂളാന്ന്
ആണ് എന്നാലും നമ്മളിച്ചിരി വളർന്നെന്നുള്ളരിതൊക്കെ ആവല്ലോ
ഉം ഇപ്പൊ വേറെയിത് വേറെയിത് നല്ല ത് എനിക്ക് അല്ലാതെ സംസാരിക്കുവാണെ അതിലൊരു ഡലോഗുണ്ടായിര്ന്നു പറയാര്ന്നു
ആ വേണ്ട വേണ്ട അത് ഭയങ്കര എക്സ്ട്രീമില ഇവനിപ്പം
ഉം മെച്ചൂരിറ്റിയോ
ആഹ് ന്ന് വെച്ചാ എന്ത് വേണേലും കാണിക്കാം എന്ത് വേണേലും കാണി ച്ചാലും എനിക്ക് എന്ന്ച്ചാ ഞാനിപ്പൊ ആരിനിയാരും ചോദിക്കാനില്ല ഞാനിപ്പ ഇത്രയും വളർന്ന് അതുകൊണ്ടിനി ആരും ചോദി ക്കാനില്ല ആരെയും ഒന്നും നോക്കണ്ട കാര്യമില്ല അങ്ങനൊരു ഇതൊണ്ടല്ലോ
ആഹ് അവനിപ്പോ അവറ അച്ഛനെ പേടിയുണ്ടോ
അവറച്ചൻ ഗൾഫിലല്ലേ അവനേന്തോ പേടിക്കാന
അല്ല വരുമ്പഴ്ത്തേക്കിന്
വരുമ്പോ പേടിയൊക്കെയുണ്ട് മാം ഇപ്പഴാണെങ്കി മാമം ഫോണിൽ കൂടെ ഉള്ള ഇതല്ലേ ഉള്ളു
ആഹാ
അതുകൊണ്ട് അവന് അതൊരിതില്ല അവന് പറയുന്ന കേൾക്കണം അങ്ങേര് ആരാ അങ്ങേരോട് പോയി പണി നോക്കാൻ പറ
അങ്ങനെയൊക്കെയാണോ പറയുന്നെ
ആഹ് അങ്ങനെയൊക്കെ പറയുവടാ
ആഹ്
അപ്പൊ ഞാൻ പറ എടാ നിനക്കൊക്കെ വേണ്ടിട്ടല്ലൊടാ അയാള് ക ഗൾഫിൽ പോയികിടന്ന് കഷ്ടപ്പെടുന്നത് എന്തൊക്കെ ചോയ്ച്ചാല് ആ സെക്കൻ്റിൽ തന്നെ നിനക്ക് അതൊക്കെ വാങ്ങിച്ചു തരിത്തില്ല്യോട എന്നൊക്കെ പറ അവൻ പറയാ അതൊക്കെ എന് തന്തേം തള്ളമാരും ചെയ്യേണ്ട കാര്യങ്ങളാന്ന്
ആഹ്
ഞാൻ പറഞ്ഞു നീയൊന്ന് ആലോചിച്ചു നോക്കൂ നിനക്ക് കുറെ നാള് കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നിന്റെ മോന് ഇങ്ങനെ നിന്നെ പറയുന്ന നീ ഒന്ന് ആലോയിച്ചു നോക്കെ അപ്പ അവൻ പറയാ അത് അപ്പഴല്ലയോന്ന് ഞാൻ പറഞ്ഞു ഇപ്പ ഈ കാണിക്കുന്നതിനൊക്കെ ഉള്ളതാ അപ്പം തിരിച്ച് കിട്ടുന്ന ഓഹ് വന്നാല് അവനൊന്നും അങ്ങനെരിതൊന്നുല്ല എന്തേലും ആ പോവരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അത് പോവും ഈ ഇടയ്ക്കെങ്ങാണ്ട് ഒരു ദിവസം എന്താവാ മൂന്ന് പേര് ഏതോ ഒരു വണ്ടിക്കാത്തെ
ഉം
അതാണെങ്കി ഒരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി മാമി പറയുന്ന കേട്ട് ജാമ്പവാൻ ഏഹ്
ആറെ വണ്ടിയാ
ഉം ഏ ആരുടെ വണ്ടിയാന്ന് അറിയത്തില്ല അവന്റെ ഏതോരു കൂട്ട് ആഹ്
ആ എനിക്കറിയാം ഞാൻ അന്ന് കണ്ടാരുന്നു
ആ അവൻ്റെയാന്നോന്ന് എനിക്ക് അറിയത്തില്ല
ആണ് ബ്ലാക്ക്
ആഹ് മാമി പറയുന്ന ഏതോ ഒരു ജാബവാന്റെ കാലത്തുള്ള ഒരു വണ്ടി ഒരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി
ആഹ്
അതിനാത്ത് ഇവമ്മാരു നാലഞ്ചെണ്ണം കൂടെ പോയെന്ന്
അന്ന് ഞാൻ പറയണ വെച്ച് ഇയാളുടെരു കൂട്ടുകാരനെ ഞാൻ കണ്ടായിരുന്നു ഇവന്റെ കാണണം കിറ്ങ്ങി കണ്ണ് ചുമന്നിരിക്കുന്ന ഒരുത്തൻ
അന്ന് ഉത്സവത്തിന്റെ അന്ന് ഇവമാര് അടിയുണ്ടാക്കിയടാ അവിടെ കിടന്ന്
ആഹ്
അടിയുണ്ടാക്കിട്ട് കാരണം മാലി മേലല്ലയോ ഇവനെ അറിയാ ഇവനെ ഞങ്ങളെയൊക്കെ അറിയാവുന്നവര എല്ലാരും
ഉം
അപ്പം അവിടെയുള്ള ഒരണ്ണൻ ഞങ്ങളുടെ മാമിയ എടുത്തക്കെ വന്ന് പറഞ്ഞ മറ്റേ ഇവന്റെ അനിയനാ ചെയ്തോ കാളയുണ്ടായിരുന്നല്ലോ
ഉം
അപ്പം മാമിയൊക്കെ ആഹ് അവർ ആഹാ കാളയുടെ കൂടെ നിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് ഇവൻ അങ്ങ് ഒറ്റക്ക് പോയേക്കുവായിരുന്ന് കൂട്ടുകാരുടെ കൂടെ അപ്പം ആരാണ്ട് ഇങ്ങനെ അവിടെ അടുത്തുള്ള ആരോ ഇങ്ങനെ മാമിയടുത്ത് വന്നിട്ട് പറഞ്ഞ് എന്തുവാ നിങ്ങളുടെ മോന് അല്ലയോ ഓണ്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നതെന്ന്
ഉം
മാമി ചെന്ന് നോക്കിയപ്പോഴത്തെക്ക് അടിയെല്ലാം കഴിഞ്ഞങ്ങ് പോയി
ഉം
അങ്ങനെ വീട്ട് ചെന്ന് നോക്കിയപ്പോ ഉണ്ട് ഇവനും ഇവന്റെറെ ഒരു കൂട്ടുകാരനും കൂടെവിടെ ഇരിക്കുന്നു മാമി എന്താ നേരത്തെ ഇങ്ങ് വന്നതന്ന് ചോദിച്ചാൽ പറയോ ഉറക്കം വരുന്നോണ്ട് ഇങ്ങ് വന്നതാണ്
ആഹ് പിന്നെ അവരേ അമ്മ ചോദിച്ചില്ലേ പിന്നെ ഇതിന്റെ കാര്യമൊന്നും
മാമി ചോദിച്ചു പിന്നെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയത് ആരുമായിട്ട് തരുന്ന എല്ലാരും പറഞ്ഞല്ലോ അതുകൊണ്ടല്ലേ നീങ് വീട്ടിൽ വന്നായിന്ന്
ആഹ്
അപ്പം പറഞ്ഞു അടിയൊന്നും ഉണ്ടാക്കിയതോ ഒന്നുമ ഇല്ലന്ന് സത്യത്തിൽ എന്തുവാ അറിയാവോ
ഉം
ഏതോ ഉള്ളേര് അവിടെങ്ങാണ്ടുള്ള ഒരു എന്താവാ എവിടെള്ളാന്നറി ല്ല എവിടെയുള്ളെരു ചെറുക്കൻ
ഉം
ആഹ് ചെറുക്കനും ന എന്താവാ ഇവെ മാലിമേലുള്ള ഏതോ ഒരു ചെറുക്കനായിട്ട് അടിയായി
ആഹ്
പക്ഷെ ഇവിടെള്ള ചെറുക്കനെ അവന് അറിയത്തില്ല ഈ രണ്ട് ചെറുക്കന്മാരെ അവന് അറിയത്തി ത്തില്ല
ആഹ്
എന്നിട്ട് ഇവനാണ് ങ്കി എന്താ അവരെ അമ്മിൽ അടിുണ്ടായപ്പം ഇവൻ കേയറി പിടിക്കാൻ ചെല്ലേണ്ട കാര്യം എന്തുവാ ഇവൻ കൊച്ചിറക്കൻല്ലയോ വല്യവരുണ്ട് പോലീസുകാരുണ്ട് പിടിക്കാന്
ഉം അങ്ങനെരുവട്ടെ ഞാൻ ചെന്ന് കയറിയത് എൻന്റെ തലയ്ക്ക് കണ്ടായിരു ന്നും
ആഹ് വലിയ മാമന്മാരുണ്ട് പിടിക്കാന്
ആഹ്
ഇവൻെന്തിനാ പിടിച്ച് മാറ്റാൻ ചെല്ലുന്നത് ഇവൻ പിടിച്ച് മാറ്റാൻ ചെല്ലുമ്പം പോലീസുകാർ വിചാരിക്കത്തില്ല ഇവനും അതിനകത്തുള്ളതാന്ന്
ആഹ്
അങ്ങനെ പിടിച്ചു മാറ്റാൻ ചെന്നതാണ് ഇവൻ ഇവൻ അങ്ങനെയൊക്കെ പിടിച്ചു മാറ്റേണ്ട കാര്യം എന്തുവാ
അതാണ്
ഓരേ കാണിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി പോകുന്ന കാര്യം എന്താവാ ആരോ കണ്ടിട്ട് എന്നിട്ട് മാമനെ വിളിച്ചു പറഞ് വണ്ടി പോയന്ന് പറഞ്ഞില്ല അഞ്ചു പേര് ഒരു വപ്പളിഞ്ഞ വണ്ടിക്കകത്ത്
ആഹ്
അപ്പൊ ഇങ്ങനെ മാമനെ വിളിച്ചു പറഞ്ഞ്
ഉം
മാമനെ വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞപ്പം ഇതുപോലൊ ഒക്കെ മാമൻ പറഞ്ഞു പിറ്റേ ദിവസം എവിടെ ഒരു കല്യാണം ഒണ്ടായിരുന്നു അപ്പം കൂട്ടുകാരന്റെ കൂടെ പോവാന്ന് പറഞ്ഞ് അപ്പൊ ഇതു പോലൊക്കെ ഏം മാമൻ മാമിയെ വിളിച്ചിട്ട് പറഞ്ഞ് പോകണ്ടാന്ന് പറ ആ വണ്ടിക്കകത്ത് പോകാനല്ലിയോ ഓ ഒറ്റ ഒരണ്ണത്തിനും ലൈസൻസുവില്ല എന്നിട്ട് ഇങ്ങനെ പോവാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്കു പറഞ്ഞു പോവണ്ടാന്ന് പറയാൻ പറഞ്ഞു ഓഹ് ആഹ് അവനോട്
ആഹ്
അങ്ങനെ അന്ന് രാത്രി ഞാന് അവിടെ ഒണ്ടായിരുന്നു
ഉം
ഒന്ന് അവനാണെങ്കി ആ റൂമി കെടന്ന് എന്തുവേ ബഹ ളവ ഒണ്ടാക്കിയെന്നറിയാവോ എന്നിട്ട് ഒരു തവണ കാശി ഒരു തവണ അവൻ സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ട്
പോയേ അത് എന്ത് കാരണം എന്തുവായിരുന്ന്?
അതെന്തോ മാമി ഏതാണ്ട് പറഞ്ഞിട്ട് ഉപദ്രവിച്ച്
ആഹ്
മാമൻ പണ്ട് തോട്ടെ ഇവൻ കൊച്ച മാമൻ കൊച്ചു നാളിലെ തൊട്ടെ അവനെ എന്തുവാ എന്ന് വെച്ചാ കൈവെച്ച് ഇടുക്കിവൊക്കെ ചെയ്യും എന്ന് വെച്ച വലുതായിട്ടൊന്നും അല്ല ഇങ്ങനെ ചെറുതായിട്ട് കുരുത്ത കേ
ചെയ്തിന്
കുരുത്തക്കേട് കാണിക്കുന്ന സയത്ത് മാമി ഇടിക്കുവ ചെയ്യ്ന്നെ അടിക്കേം ഇടിക്കേം ചെയ്യും അടിക്കേം ചെയ്യ എന്നാലും കൂടുതൽ ഇടിക്കുവ ചെയ്യുന്നത്.
ആഹ്
അപ്പം ഇവനില്ലെ ഒമ്പതാം ക്ലാസ്സില്ലെ അവിടെ എന്തുവാ ഹോസ്റ്റലിൽ നിന്നല്ലയോ പഠിച്ചത്?
ആഹ്
അവിടെ പോയി നിന്നപ്പഴത്തേക്കും അതൊക്കെ അങ്ങ് പേ ഒരു പേടിയില്ലാ പേടിയില്ലാതെയും ബഹുമാനം ഇല്ലാതയൊക്കെ ആയങ്ങ്
ഉം എവിടായിരുന്ന് അത്?
ഞങ്ങടെ ഇവിടെ ഞങ്ങടെ ജില്ലയി തന്നെ
ഉം ഉം
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനാണെങ്കി എന്തുവാ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കഴിഞ്ഞ പ്പം പിന്നെ ഇവന്റെ സ്വഭാവം ഒക്കെ കണ്ടപ്പെഴത്തേക്കും മാമൻ പറഞ്ഞ് ഇനി അങ്ങോട്ട് വിടണ്ട പത്താം ക്ലാസ് ഇവിടെ തന്നെ പഠിച്ചാ മതീന്ന് പറഞ്ഞ്
നല്ല ചെറുക്കനായിരുന്നു ഇല്ലിയോ?
ആഹ് അങ്ങനെ അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിച്ചാ മതിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്തുവാ കൈലാസന് കിട്ട ട്ടിയിട്ടും കൈലാസനേം വിട്ടില്ല ഇങ്ങനെ സ്വഭാവം ആവണ്ടാന്ന് വിചാരിച്ചോണ്ട്
ആഹ്
ആഹ് ഇന്നിട്ടാണെങ്കി എന്തുവാ ഇതുപോലൊക്കെ പേയ് കഴിഞ്ഞ്. ഞ്ഞ് അല്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പം. എൻ മാ ആ മാമി എന്തോ പറഞ്ഞ കഴിഞ്ഞാല് അവന് അത് കേക്കത്തില്ല. അന്നെ അവന് അതിന് എതിരായിട്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെ എവിടെയോ പോ ണംന്നോ അങ്ങനെ എന്തോ പറഞ്ഞപ്പ മാമി പറഞ്ഞ് പോവണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ. അടിക്ക്യൊക്കെ ചെയ്തു മാമി.
ഓഹ്.
ആ അങ്ങനെ അ അതിന് പോവാത്ത വിടാത്തേനങ്ങാണ്ട്. ഇവൻ കയറി നരമ്പ് മുറിച്ച്.
മുറിഞ്ഞോ.
വലുതായിട്ട് മുറിഞ്ഞില്ല ആ സമയത്ത് കൈലാസം അങ്ങ് കയറി റൂമിലോട്ട് ചെന്ന്.
ആഹ്.
അപ്പൊ അവൻ കണ്ട്.
ആഹ്.
എച്ചാ നരമ്പ് വരെ മുറിഞ്ഞില്ല.
ആ ജസ്റ്റ് കയ്യില് തൊലി പോയി.
ആഹ് അപ്പത്തേക്കും പിന്നെ. പിന്നങ്ങനെ അവനെ ഒന്നും പറയത്തൊന്നു ഇല്ലായിരുന്നു ഇവൻ ഇങ്ങനെ കാണിക്കൂ എന്ന് വിചാ
ആഹ് ഇപ്പഴ്ത്തെ പിള്ളേര് മൊത്തം അപ്പ നാശവല്ലിയോ.
പിന്നെല്ലാ എന്തുവ പിന്നെ അപ്പം ഇതൊന്നും ഞങ്ങ ഞങ്ങാരും അറിഞ്ഞൊന്നും ഇല്ലായിരുന്ന്.
ആഹ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഞാവടെ ചെന്നപ്പഴത്തെക്ക്ന് ഏ. ഇല്ലടാ ഇച്ചിരി തൊലി പോയതേ ഒള്ളൂ നല്ല പോലെ മുറിഞ്ഞില്ല അയിന് മുമ്പ് കൈലാസം കെറി ചെന്ന്.
കൊച്ചു പിള്ളരില്ലേ വെരണ്ടായിരിക്കും ചെയ്യുന്നെ ഇതൊക്കെ.
ആഹ് എന്തോ ആയാലോ ഒന്ന് ആലോയിച്ചു നോക്കിയെ. ഒരിച്ചിരി സമയത്തേക്ക് കാണിക്കുന്ന അഹങ്കാരവാ ജീവിതകാലം മുഴുവൻ ഇല്ലാതാവുന്നത്.
ആണ് ഇപ്പ നമ്മുടെ കോളേജിൽ തന്നെ എത്രണ്ണം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇടക്ക്യെന്നെ കണ്ടതല്ലേ.
ഈ ഈ സൂയിസൈഡ് ചെയ്യുന്നവരെല്ലാം മണ്ടത്തരം കാണിക്ക്യുവ.
ആണ് എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങന ചെയ്യുന്നത് ഇഷ്ടല്ല ഭയങ്കരദേഷ്യ എനിക്കിതങ്ങ്. നിന്നോട് അന്ന് ഒരുവട്ടം ഞാൻ ഇങ്ങനെ ഏതോ ഒരു ചെറുക്കന്റെ കാര്യം പറയഞ്ഞപ്പഴത്തേക്കും നീ പറഞ്ഞില്ലേ അതാ അവര്ടെ ആ സമയത്തെ ഒരിത്.
ചെലപ്പ ആ സമയത്ത് ഒരിതിന് നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും എടാ.
ആ സമയം കഴിയെ എന്തോ. ഒരു കേ എല്ലാ ഒരു കേറ്റത്തിനും ഒരു എറക്കം ഉള്ളന്ന് പറഞ്ഞ പോലെ സമയം മാറി മാറി വന്നോണ്ടിരിക്കും.
എന്നാലും ഒന്ന് ആലോചിച്ചു നോക്കിയെ ഇപ്പൊ ഞാൻ തന്നെ എത്ര വട്ടം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്.
ആഹ് അത് എതുവാ അത് നിക്ക് നീ ആലോചിച്ചു അത് കഴിഞ്ഞട്ട് ഒരു നല്ല കാര്യം വന്നിട്ടുണ്ടേ.
ഹ ഞ അത് ഞാനാല ഞാൻ ആലോചിച്ച് കഴിയുമ്പഴത്തേക്കും പിന്നെ എന്റെ മൈൻഡില് എന്റെ വീട്ടുകാരെല്ലാം വരും.
നിക്ക് നിക്ക് അത് കഴിഞ്ഞിട്ട് നീ ആലോചിച്ച് ആ സമയം മാറിയ അത്യാവശ്യം നല്ല സമയം എന്നുള്ള രീതിയിലുള്ള സമയം വന്നി ട്ടുണ്ടോ. ഉണ്ടോ ഇല്ലയോ അല്ല അ അതാണെങ്കിൽ. ഇച്ചിരി ബെറ്ററായിട്ടുണ്ടോ.
ബെട്ട്രർ ആവാൻ എന്തുവ അതൊക്കെ തന്നെ.
എടി അതൊക്കെ തന്നെയാണല്ലോ ആ സമയത്ത് അനുഭവിച്ച ഒരു വിഷമം മാറി ഇച്ചിരി ഇതായിട്ടുണ്ടോ.
അത് ഞാൻ തന്നെ അത് മാറ്റിയെടുത്തതല്ലിയോ.
ആഹ് അതും മാറ്റിയെടുക്കാനുള്ളത് നിന്റെ അടുത്ത് തന്നെ ഉണ്ട്.
എന്നാലും അപ്പോഴത്തെ ആ സിറ്റുവേഷൻ അങ്ങനത്തുള്ള ഒരു സിറ്റുവേഷൻ നിനക്ക് വന്നിട്ടില്ലാത്തകൊണ്ടാ നിനക്ക് മനസ്സിലവാത്തെ
അത് അത് സമ്മതിക്ക എനിക്ക് അങ്ങനെരു സിറ്റുവേഷൻ വന്നിട്ടില്ല
മം
പക്ഷെ അത് മാറി വീണ്ടും വേറെ സിറ്റുവേഷൻ വരവന്ന് നിനക്കറിയാവേ
ഓക്കെ വരും പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മള അതൊന്നും ഓർക്കത്തില്ല
അ ആ സമയത്ത് എന്താ ഓർക്കായിരിക്കാൻ വല്യ പാടൊന്നുമില്ലല്ലോ
ആഹ് അത് അത് നിനക്ക് അങ്ങനെ ഒരു നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നിനക്ക് മനസ്സിലാവും അത്
ബ്രോ എനിക്ക് ആഹ്
ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നവരായിയിരിക്കും അവസാനം ഇതൊക്കെ കാണിക്കുന്നത്
ഞാൻ ഒരിക്കലും ഇങ്ങനെ ഏതള്ളത് ഞാൻ എടുത്ത തീരുമാനമാണ് ഞാൻ അങ്ങനെ അപ്പ നീ വേറൊരു കാര്യോ നീ കൊച്ചുവെല്ലാം തേച്ച് കഴിഞ്ഞാവൻ എന്തോ കാണിക്കുവായിരിക്കും
ആഹ് എനിക്കറിയത്തില്ല അവള് തേക്കുവന്ന് എനിക്ക് തോന്നുന്നില്ല
ഉറപ്പാണ ഇപ്പഴത്തെ പിള്ളേർട കാര്യ
കോളേജിലൊക്കെ ഇനി വേറെ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോ എന്താ എനിക്കറിയത്തില്ല
ആഹ്
ഓഹ് കൊച്ചുങ്ങള് അവളങ്ങും തേച്ചു കഴിഞ്ഞുകഴിഞ്ഞ ഇങ്ങനിതാവത്തില്ല തോന്നുന്നു കാരണം ഇവന്റെടുത്ത് ഇഷ്ടം പോലെ പിള്ളേർ വന്ന ഇഷ്ടംന്ന് പറഞ്ഞിട്ടുണ്ട്
അങ്ങനെല്ല ഒരാളെ ഭയങ്കര ഇഷ്ടമായിട്ട് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമായിരിക്കും ഒരാൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ രണ്ട്പേ